ഹലോ
ഹലോ ആഹ് കേക്കാം
എന്തൊക്കെണ്ട് വിശേഷം സുഖാണോ ആഹ് അവർ ഇവിടെ സുഖായിട്ടിരിക്ണു ഞാനേ ഒരു കാര്യം ചോയ്ക്കാൻ വിളിച്ചതാ ഞങ്ങളിപ്പോ വി ക്കേഷൻ തീരാറായല്ലോ അപ്പൊ ഞങ്ങൾ അവിടെ കുമ്പളങ്ങി ന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വ രാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇയാൾടെ വീട് കുമ്പളങ്ങിയല്ലേ അപ്പ ഞാന അതിനെപ്പറ്റി ക്കെ ചോദിക്കാൻ വിളിച്ചതാ
ആഹ് അതെ ചോയ്‌ച്ചോ
ആഹ് അവിടെ എന്താ നിങ്ങക്ക് അവിടെ ഭയങ്കര എന്താ അവിടുത്തെ പ്രത്യേകത എന്താ റിസോർട്ട് കാര്യങ്ങളൊക്കെ ക്കെ കണ്ടായിരുന്നു അവിടുന്ന് പരിചയുള്ള റിസോർട്ട് എന്തെങ്കിലൊക്കെ ണ്ടോ
അന്റെരു ഫ്രണ്ടിന്റെ ഒരു റിസോർട്ട്ണ്ട്
ആഹാ അപ്പൊ എങ്ങനെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണോ അല്ലെങ്കില് ഏ നമ്മളവിടെ ചെന്നിട്ട് റൂം എടുക്കാൻ പറ്റോ എങ്ങനെയാണ്
നേര്ത്തെ ബുക്കയ്യ്ണതാ നല്ലത്
ആണല്ലേ
ന്നാ
ആഹ പിന്നെല്ലേ, നമുക്കിപ്പ എന്തൊരു ഒരു ചെറിയൊരു ഫംഗഷനൊക്കെ നടത്തണെങ്കില് അതിൻ പറ്റിയ സെറ്റപ്പ് ഒക്കെണ്ടോ അവിടെ അതായത് അത് ഹോള് ഏഹ് ഒരു ആണല്ലേ
ആഹ്
ആഹ് എന്നാലും മാക്സിമം എന്ത് റേറ്റ് ഒക്കെ വരും ഒരു ഊഹം പറയാവോ
ഒരു പോകുന്ന ഒരു പ ത്തിൻ താഴെ അയിന്റെപ്പർത്ത്ക് വും ആഹ്
ആഹ് അവിടെ എന്താ നല്ല സീ ഫുഡ് ആണോ അവിടെ മെയിൻ ഫുഡ് എന്നൊക്കെ പറയുമ്പോ എന്തൊക്കെയ ആയിരിക്കും അവിടുത്തെ ഫുഡുകള്
ഈവട്ത്തെ ഫുഡന്നെ മീൻ കരിമീനും പിന്ന പിലോപ്പി അങ്ങനെയുള്ള മീന് പിന്നാ കൊഞ്ച് ആഹ്
ആഹ് അങ്ങനെയുള്ള ഐറ്റംസ കൂടുതലും ല്ലേ ആഹ് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങള് ഇപ്പൊ ഇവിടുന്ന് കൊറച്ച് പേരുണ്ട് ഫ്രണ്ട്സ് ഹസ്ബന്റ് ന്റെ ഫ്രണ്ട്സും ഒക്കെ ഇണ്ട് അപ്പൊ ഇങ്ങനെ റിവ്യൂ ഒക്കെ പ്പ പറഞ്ഞു ഫിലിമ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളാ ഒരു സ്ഥലോണ് ആഹ് ഒര് സിനിമയിലൊക്കെ ഇണ്ട് സ്ഥലം അപ്പ അത് കണ്ടപ്പോ നല്ല അടിപൊളിയാണ് അപ്പൊ അവര് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോ നല്ല റിവ്യൂ ഒക്കെ ഉണ്ടന്ന്തോന്ന് അപ്പം നമ്മക്ക് അങ്ങോട്ട് പോകാം ന്നാണ് ഇവര് പറയണത് അപ്പൊ ഞാനപ്പ പറഞ് എന്റെ ഫ്രണ്ട് ഉണ്ട് അപ്പ അവള് അവിടെയാണ് താമസിക്നത് അപ്പൊ ഞാൻ കൂടുതലായിട്ട് വിളിച്ചു ചോദിക്കാന്ന് പറഞ്ഞു അതാ ഞാൻ നിന്നെ വിളിച്ചത്
ആഹ് ആഹ് നല്ലതാ മറ്റേ ഇത് ഇങ്ങന ഫ്രണ്ട്സ ഒക്കെ ഇട്ട് വരാനായിട്ട്
അല്ലെ ഫുള്ളും ഈ നാട്ടും പ്രദേശാ തോന്ന് ലെ അവിടുത്തെ ആളുകളൊക്കെ എങ്ങനെ കമ്പനിയാണോ
ആഹ് ആളൊക്കെ കബിനിയൊക്കെ ക കബിനിയൊക്കെ തന്നെയാ പിന്ന ഇപ്പൊ നൈറ്റില് മറ്റേ കൈ ആക്കിങ്ങില്ലേ മറ്റേ ബോട്ടില് പോഉലെ വലിയ ചെറിയ ബോട്ടില് ആഹ് ആഹ് ആഹ് അങ്ങനത്തെ ഇതൊക്കെണ്ട്
ആണല്ലേ അപ്പൊ നമക്ക് അവിടെ വന്നാ അ അത് മാ ചെയ്യുന്ന എല്ലാ റിസോർട്ടിലും അത് ചെയ്യൂ അല്ലെങ്കി
എൽസോ അത് റിസോർട്ടിലല്ല അത് വേറൊരു സ്ഥലത്താ
ആണല്ലേ
ആഹ്
ആഹ് അത് ഇത് ഒക്കെ അറിയോ ആഹ് സ്ഥലം എവിടെയാണെന്നൊക്കെ
ആഹ് അതറിയാ
ആഹ് അപ്പൊ ഞങ്ങള് അതൊക്കെ ചെയ്യണം അപ്പൊ ഞങ്ങക്ക് അതൊക്കെ ഒന്ന് റെഡിയാ ആക്കിതരണം
ആഹ് റെഡിയാക്കാം
ആഹ് പിന്നെ ഇത് ഈ കുമ്പളങ്ങിന്ന് പറയുമ്പോ ശരിക്കും കൊച്ചിയാണോ അല്ലെങ്കി ആലപ്പുഴ ജില്ലയാണോ ശരിക്കും എങ്ങനെയ ഇത്
ആലപ്പുഴയല്ല കൊച്ചി ന്നെ ആലപ്പുഴന്ന് പറ കുബളങ്ങിയം ഒരു പാലം കയറിയ അപ്പുറത്താ ആലപ്പുഴ
ആണല്ലേ ഞാൻ ഗൂഗിള്ൽ നോക്കിയപ്പോ അവര് പറയുന്നത് എന്താണ് അതായത് ആലപ്പുഴയിലോട്ട് പെട്ടെന്ന് ട്ടാ അങ്ങനെരു റൂട്ട്ണ്ട് എന്ന് പറഞ്ഞ് കേട്ടു അപ്പൊ അതോട് ചോയിച്ചതാ ആണോ അപ്പ നിങ്ങടെ അവിടുന്ന് കുറെേ ദൂരം ഉണ്ടോ പാലത്തിലേക്ക്
ഇല്ല രണ്ട് മൂന്ന് സ്റ്റോപ്പ്
ആഹ് ആഹ് അങ്ങനെ അപ്പൊ ഈ അവിടെ ബസ് റൂട്ടും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണല്ലേ ആഹ് ഏത് ഈ പറയുന്ന പാലം വരെ ബസ്സൊക്കെ ഇണ്ടാവോ
ആഹ് ഉണ്ട്
ആഹ് അപ്പൊ അവിടെന്ന് ആലപ്പുഴക്ക് പോണെങ്കില് അവിടെന്ന് ആലപ്പുഴയിലോട്ട് ബസ്സുണ്ടോ
ആഹ് ഉണ്ട് ഇവിടന്ന് കുമ്പളങ്ങീന്നില്ല അപ്പുറത്ത് ന്നണ്ട്
ആണല്ലേ അത് എന്താ പാലം കടന്ന് അപ്പുറത്ത് ചെന്ന ആലപ്പുഴന്നല്ലേ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഇല്ല അപ്പ പിന്നെങ്ങനെയ ആലപ്പുഴ പോകും സാധാ ഹൈവേ വഴിയേ പോവാൻ പറ്റുള്ളൂ
ആഹ് ഹൈവേ വഴി പോവാ പിന്നെ കുമ്പളങ്ങിന്നന്നെ വേറൊരു ഒരു റൂട്ടുണ്ട് അപ്പൊ അവിടെ മറ്റേ ജംഗാർ പോലത്തെ സംഭവോണ്ട് അത് കേറിക്കഴിഞ്ഞാലും ആലപ്പുഴ ജില്ലയാണ് അപ്പ അവിടെ ചെന്ന് കഴിഞ നമുക്ക് ആലപ്പുഴ ബസ്സ് കിട്ടും പിന്ന തുമ്പളെങ്ങിലേക്ക് വന്നേമുമ്പ് തോപ്പുംപ്പടി അവിടേക്ക് ആലപ്പുഴ ബസ്സ്‌ ഒക്കെ കിട്ടും
കിട്ടും അല്ല അപ്പൊ നമുക്ക് ബസ് റൂട്ട് മാത്രേ ഇല്ലാത്തള്ളൂ അല്ലാതെ കാറ് ടു വീലറിനൊക്കെ പോവാൻ പറ്റില്ലേ ആലപ്പുഴയിലോട്ട് അങ്ങനെ ആ വഴി ആഹ് അങ്ങനെ കൊഴപ്പൊന്നുല്ല
ഉം ഇല്ല
ആഹ് ഞങ്ങള് ഹൈവേ വഴി ആലപ്പുഴ അവിടെ ബോട്ട് ബോട്ടിംഗ് ഒക്കെ ഇല്ലേ ആലപ് - - പുഴ അവിടെ വന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോ ഞങ്ങള് ഹൈവേ വഴി വന്നേക്കുണത് അപ്പഴാ ഇപ്പൊ ഞങ്ങൾ ഗൂഗിളില് നോക്കിയപ്പൊ ഇങ്ങനെ ആലപ് - - പുഴയ്ക്കും ഒരു വഴി ഉണ്ട് ന്ന് കേട്ട് അപ്പ ഇനി അടുത്തവണ വെക്കേഷന് ഒക്കെ പോവാണെങ്കിൽ നമുക്ക് ഇത് എളുപ്പണെങ്കിൽ ഇങ്ങനേം പോകാലോ
ആഹ് അതാ ഇതാണ് കുറച്ചും കൂടി എളുപ്പം ഇപ്പൊ അവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്ക്‌ - - ക്കണോണ്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആഹ്
അതിന്റെ പണിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഒരുപാട് നാളായി അങ്ങോടേക്കൊക്കെ വന്നിട്ട്
കഴിഞ്ഞിട്ടില്ല
ഇപ്പോഴും അത് മെട്രോ റെയിലിന്റെ ആണ് അല്ലെങ്കില്
മെട്രോല്ല പാലം പാലം
ആഹ് ഹാ ഫ്ലൈ ഓവർ പണിയാണെണ് അത് അല്ലേ ആഹ് അത് ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ട് ന്ന് തോന്നണല്ലേ
ആഹ് കൊറെടുത്ത് ഇണ്ട്
ആഹ് ഞങ്ങള് അവിടെ ആലപ്പുഴയില് ഒരു ഫേമസ് പള്ളിയില്ലേ കൃപാസനം അപ്പൊ അവിടെ പോയിട്ടുണ്ട് അവിടെ പോകുമ്പോ ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോഴും ഇതുപോലെ പില്ലറ് പണിയണത് കാണാറുണ്ട് അത് എന്റെ വിചാരം ഇങ്ങെ മെട്രോയായിരിക്കും മെട്രോ ഇങ്ങനെ കണക്ട് ചെയ്ത് വരാൻ വേണ്ടീട്ടായിരിക്കും എന്നോർത്ത് പിന്നോർത്ത് ആലപ്പുഴ ജില്ലയിലോട്ട് മെ - - ട്രോയൊന്നും ഇല്ലല്ലോ അപ്പൊ അപ്പോഴാണ് മെട്രോയുടെ പില്ലർ പോലെ തന്നെയാണ് ഇത് ഇരിക്കുണത് അപ്പോഴാ പറഞ്ഞ ഹസ്ബൻഡ് പറഞ്ഞത് ഫ്ലൈ ഓവർ ആണ് അപ്പൊ ഇത് ഒരുപാട് സ്ഥലങ്ങൾ ഇണ്ടെന്നു
ആഹ് കൊറേടുത്തുണ്ട്
ആണോ ഇയാള് പോയിട്ടുണ്ടൊ കൃ പാസനത്തിനൊക്കെ പോയിട്ടുണ്ടോ നിങ്ങക്ക് പിന്നെ അവിടുന്ന് എളുപ്പമായിയിരിക്കും ല്ലേ പോവാൻ ആ വഴി ആഹ് ഹാ
മിക്കപ്പോഴും പോവാറുണ്ട്
ആണൊ ഇപ്പൊ ഈ പറഞ്ഞ വഴീ കൂടി തന്നെയാണോ പോണത് അപ്പം
ആഹ്
നിങ്ങക്കവിടുന്ന് അപ്പ എങ്ങനെയ നിങ്ങ ടു വീലറിന് പോകുവോ അല്ലെങ്കിൽ കാർ എടുത്തിട്ട് പോകുവോ
ഇല്ല ബെസിന് അവിടെന്ന് ബെസിന് പോണതാ ഞങ്ങക്ക് സുഖം
ആണല്ലേ ആഹ് ഹാ ആഹ് പിന്നെ ഹസ്ബൻഡ് എന്ത് പറയണ് ഹസ്ബൻഡ് സുഖമായിട്ടിരിക്കണ് ആഹാ അന്വേഷിച്ചന്ന് പറ ഞങ്ങളവിടെ വരുമ്പോ കാണാലോ ഉം പുള്ളിക്ക് അവിടെ അറിയാം തോന്നുന്നില്ലേ കൊച്ച് ഉറക്കമാണ്
ആഹ് അല്ലെ
ആഹ് ഏത് സ്കൂളൊക്കെ തുറക് ക്കാറായല്ലോ അപ്പ ഞങ്ങള് അതിന്റെ കുറച്ച് സാധനങ്ങള് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നേരത്തെ മേടിക്കണോല്ലോ അപ്പൊ ഇന്ന് സ്കൂളിലൊക്കെ പോയി ടെക്സ്റ്റ് ബുക്കൊക്കെ മേടിച്ചിട്ട് വന്നു ഇവരെ ടെക്സ്റ്റ് ബുക്കൊക്കെ നേരത്തെ വന്നായിരുന്നു
ആഹ് ആഹ്
അപ്പൊ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങള് വന്നു
കഴിച്ചോ
ആഹ് ആ കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു അവിടെ എന്താ ഭക്ഷണം കഴിച്ചോ
കഴിച്ചു
ആഹ് നിങ്ങക്ക് പിന്നെ അവിടെ നല്ല മീനൊക്കെ കിട്ടുവല്ലോ അപ്പൊ നല്ലായിരിക്കും
ആഹ് മീൻ മാത്രേ ഉള്ളു
ആഹ് ഞങ്ങക്ക് ഇവിടെ മീനൊക്കെ പക്ഷേ ഫ്രഷ് ആയിരിക്കില്ല നിങ്ങക്ക് പിന്നെ ഫ്രഷ് മീനൊക്കെ കിട്ടും ഞങ്ങക്ക് അങ്ങനെ ഫ്രഷ് മീൻ ഒന്നും കിട്ടില്ല കൂടുതൽ ഐസിലൊക്കെയിടുന്ന മീനെ കിട്ടുള്ളൂ ആഹ്.. എല്ലാ ഫ്രഷുമീൻ കഴിക്കാം അതെ ഒരു ഭാഗ്യമാണ് അതൊക്കെ ആഹ്.. ഹാ.. പിന്നെ അമ്മയൊക്കെ സുഖമായിട്ടിരിക്കണോ
എല്ലാവരും സുഖമായിട്ടിരിക്കേ
കൊറെ നാളായി അമ്മയെ പണ്ടെങ്ങോ കണ്ടതായിപ്പൊ, ഓ.. മറന്നുപോയിട്ടുണ്ടാവുമെന്നെയൊക്കെയല്ലേ
ഏയ്, അങ്ങനെ മറക്കൂലമ്മ
ആഹ്, ഇവിടെഞങ്ങള് ഞാന്ഹസ്ബന്റിനോടു പറയാറുണ്ട്, അവിടെ ആന്റി ഭയങ്കര സ്നേഹമാണ് നമ്മളുചെല്ലുമ്പം ഭയങ്കര കാര്യമാണ്. ഞങ്ങളൊരു തവണയവിടെപോയിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊയന്നൊക്കെ നല്ല സ്ഥലങ്ങളാ പഴയ അന്നത്രയും ഭയങ്കര ഗ്രാമംപോലെ നല്ല.. ഭംഗിയുള്ള പാടമൊക്കെയുണ്ടല്ലോ, നിങ്ങളുടെ വഴിയിൽകൂടിയൊക്കെ വരുമ്പോ അതൊക്കെ യിപ്പളുമുണ്ടോ
ആഹ്, അതൊക്കെ യിപ്പോഴുമുണ്ട്
ആഹ്.. ആ.. ഹാ പാടവൊക്കെ നല്ല ഭംഗിയ പിന്നെ വീടിന്റെ അടുത്തുതന്നെ പുഴ കണ്ടം, ആഹ് കണ്ടമുണ്ട്. അവിടെയിപ്പോളും മീനൊക്കെയുണ്ടോ നിങ്ങളെങ്ങനെയാ, കെട്ട് ടാ ണല്ലേ ആഹ പണ്ടുഞാൻ വരുമ്പോ എന്ത അവിടെ ഊഞ്ഞാലൊക്കെയുണ്ടായിരുന്നു. വേലിയൊക്കെ കെട്ടി തിരിച്ച് ആഹ്, ഓണത്തിനൊക്കെ ഭയങ്കര ആഘോഷമുള്ള യവിടെ ഭയങ്കര പാട്ടും ഡാൻസൊരു പ്രത്യേക കളികളൊക്കെയില്ലേ
ആയൊരു
അതൊരു രസമാണ്, നല്ല ഭംഗിയാണവിടെ അതൊരു രസം അപ്പൊ ഞങ്ങള് ഇപ്രാവശ്യത്തെ വെക്കേഷൻ ഏതായാലും കഴിയണില്ലേ അപ്പൊ പിന്നെപൂപ്പളേകൂടിയൊന്ന് കറങ്ങി. ഇവിടുന്നധികം ദൂരമില്ലല്ലോ
ആഹ്, ഇല്ല
ആഹ്, നല്ല സ്ഥലമാണ് നല്ലവില്ലേജ് ഏരിയ, നല്ല പക്ഷേ എന്റെ ഹസ്ബന്റ് മെയിനായിട്ടു വരും. ഫുഡുകഴിക്കാനവിടെ നല്ല ഫ്രഷുമീനൊക്കെ കിട്ടുമെന്നു പറഞ്ഞു കൊണ്ടു പുള്ളി ഫുഡുഭയങ്കര ഇഷ്ടമുള്ള കാര്യവാ ആഹ് എങ്ങനെയാ ഇയാള് കുക്കൊക്കെ ചെയ്യുവോ
ആഹ് ചെയ്യും
ആഹ്‌ മീനൊക്കെ വെക്കുവോ നന്നായിട്ട്
ആഹ്
ആഹാ ഒള്ളപ്പമവിടെ വരുമ്പോ കഴിക്കല് വരുമ്പോ ഞങ്ങളെന്തായാലുമിയാളുടെ വീട്ടിൽ കയറാം.
ഞാ വാ
ആഹ് ഞങ്ങൾവരാം അപ്പൊ അമ്മയെ കണ്ടിട്ടു കൊറെയായല്ലോ അപ്പൊ ഞാനെന്റ അതെയപ്പൊ എല്ലാരുമായിട്ടൊന്നു വരാം അവിടെകുറച്ചു ഫ്രണ്ട് സൊക്കെയുണ്ടാവും പിന്നെ അവിടെയെന്തോ ഈ മേ കവരെന്നൊക്കെ പറയാഞ്ഞാൽ ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ ലൈറ്റു റിഫ്ലക്ഷൻ അതെന്താ ശരിക്കും സംഭവം
അത് എന്തോ ഒരു ബാക്ടീരിയയല്ലേ ചൂട് കൂടുമ്പോ എന്തൊ ഒരു സെറ്റപ്പാണത്
ആണല്ലേ അതു നിങ്ങളുടെയാപുഴയില് വാതിൽക്കലുള്ളപുഴയില് അതുകാണാൻ പറ്റോ അത് ആണല്ലേ
ഇപ്പഅതു സാധാരണ മെയ്യ് വരെയുണ്ടാവുന്നതാണ്
അതെന്തൊരു ഫ്രണ്ടിന്റെ വീഡിയോ കണ്ടായിരുന്നു അവരിങ്ങനെ വെള്ളത്തിലിങ്ങനെ കൈ കൊണ്ടു കാണിക്കുമ്പോയിത് ഭയങ്കരമായിട്ടിങ്ങനെ തിളങ്ങും ഒരുനീല കളറാണ് ശരിക്കുമങ്ങനെ നീലകളറുതന്നെയാണോ അതിന്
ആനീലക്കളറേ നേര പണ്ടൊക്കെയൊരു എന്താ ഒരുപച്ചക്കളറാണ് അതിനെന്തോയൊരു കളർ ആയിരുന്നു ഇപ്പൊ അതുമാറി നല്ലോണ്ണം ബ്ലൂ വായി
ബ്ലൂവായി അതുശരിക്കും നമുക്ക് നമുക്കു മൊബൈൽ ഫോണിലങ്ങനെ ഷൂട്ടുചെയ്യാൻ പറ്റോ ചിലരുപറയണത് അ അതാ പറഞ്ഞേ ഐഫോണിൽ മാത്രം എടുക്കൂ എടുക്കാൻപറ്റുള്ളൂ ചിലര് പറയും ചിലര് നമ്മള് ആണല്ലേ
ആഹ് ഞാനെടുത്തപ്പ എന്റെ ഫോണില് കറക്റ്റ് ആയിട്ട് വന്നായിരുന്നു
ആഹ് അത് കാണാനായിട്ട് ഒരുപാട് പേര് എവിടന്നൊക്കെയോ എല്ലാ ദൂര സ്ഥലത്തു നിന്നൊക്കെ വന്നന്നൊക്കെ നമ്മളിങ്ങനെ ഈ യൂട്യൂബിലൊക്കെ കാണുല്ലോ കവര് കാണാൻ എന്നൊക്കെ പറയൂലേ മറ്റേ സിനിമയിലും അങ്ങനെ പറയണുണ്ട് കവര് കാണാൻ വരുന്ന്ന്നാ പറഞ്ഞ കവരിന്നല്ലേ പറയാ ആ ഹ്ഞാൻ ആദ്യമായിട്ടാ അതൊക്കെ കാണണത്
ആണോ
ഞാനേ യൂട്യൂബ് നേരിട്ട് കണ്ടിട്ടില്ല എനി അടുത്തവണ വെക്കേഷൻ തൊടങ്ങുമ്പു ചൂട്സമയത്താണല്ലോ ഇത് കാണാൻ പറ്റണത് ആ മാസത്തിലാണ് കാണണെ
സത്തില്
അടുത്തവണ ഞങ്ങ വെക്കേഷൻ തുടങ്ങുമ്പോ വരാം അപ്പീക്കവര് വരുമ്പോ ഞങ്ങള ഒന്ന് വിളിച്ചുപറഞ്ഞാ ഞങ്ങള് വരാട്ടാ
ആ ഹ് വിളിച്ചു പറയാം
ആഹ് രെന്ത് സംഭവോന്നറിയണോ ലൊ ഉം ആ ഹ്അന്ന ശരി സിയാ നമുക്ക് വരുമ്പോ കാണാം ഞാനപ്പ ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വിളിച്ചതാ ആഹ് ശരിയെന്നാ ആഹ് ഓക്കെ